ഇല്ലാ
കേൾക്കുന്നുണ്ടോ
ഓ കേൾക്കുന്നുണ്ട്
ആഹ ഫുഡൊക്കെ കഴിച്ചോ
അക്ഷ
അതെയോ ഇവിടെ ഞാൻ ഫുഡ് കഴിച്ചില്ല മോനെ ഉറക്കാൻ നോക്കുവായിരുന്നു മോന ഉറങ്ങി വന്നപ്പം കരണ്ട് ഉം അങ്ങ് പോയി അതെ
ഇല്ല മഴയൊന്നും ഇല്ല മഴയുള്ള സമയത്ത് കറണ്ട് പോത്തില്ല
അങ്ങനെയ ഇവിടെ മാഴ ഒന്ന് വന്നാ മതി കറണ്ട് പോയി വന്നു പോയി വന്നോ ട്ക്കുന്നു പ്പൊ രാത്രി പോയില ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് കറണ്ട് പോക്കെന്നേണ് മഴണ്ടാര്ന്നല്ലോ
അതെല്ലയോ ആ ആ ഇവിടെ മഴയുണ്ട് ങ്കി നല്ല ഇടി മിന്നും ഒക്കെ ഉണ്ടെങ്കി കറണ്ട് ഉണ്ട് ഇതിപ്പോ ഒരു കാറ്റ് പോലും അടിച്ചിട്ടില്ല അതെ മോനെ കൂടെ ഉറക്കിട്ടെ മോൻ കരയുകയാര്ന്നു ഉറങ്ങാൻ വേണ്ടിട്ട് ഞാന ഒന്ന് ഉറക്കിയിട്ട് കഴിക്കാൻ വിചരിച്ചിട്ടാ ഇനിയിപ്പൊ കരണ്ട് വരാതിരിട്രി ഇരട്ടത്തിര്ന്ന് കഴിക് ക്കാൻ പറ്റുവോ
ആഹ് അതന്നെ
ഇന്ന് എന്തായാലും നല്ല വെയിലായിരുന്നു രാവിലെ തൊട്ട് വെയാം മഴ പെയ്തതെ ഇല്ല
കൂടെരു കല്യാണം ഉണ്ടായിരുന്നു അതോണ്ട് നല്ല മഴ ഒന്നും പെയ്യാത്തോണ്ടേ അല്ലെങ്കി ആകെ മഴത്ത് അങ്ങോട്ട് ഓട ഇങ്ങോട്ട് ഓട ആകെ അലമ്പായി ഉം നല്ല തായിരുന്നു
കല്യാണ ഓക് പ്പൊണ്ടെങ്കി മഴയക്കെ പെയ്ത് കഴിഞ്ഞ ഭയങ്കര ആലമ്പ
ഉം പറയാണ്ടോ ഞമ്മക്ക് ഒലമ്പാണ് വര്നോൽകും പോ ഓൽ
വരുന്നൂർക്കു അതോ
ആഹ് അത് ഉ ചെറുതായിട്ട് നിക്കായിട്ടായിരുന്നു അപ്പൊ വീട്ടിൽ വെച് ച്ചായിരുന്നു അപ്പൊ വീട്ടില് വെച്ചാവുമ്പോ ന്റെ ഓഡിറ്റോറിയത്തിലാഉമ്പോ പിന്നെ അട് ചെന്ന് അത്ര പ്രശ്നല്ല വണ്ടിയില പോയി അവിടുന്ന് വീട്ടിലാവുമ്പോളെ
ആ അതെ അതെ അതെ ഓഡി റ്റോറിയത്തിലാണെങ്കി അവിടേ വെച്ചിട്ടേ അപ്പം അത്ര ബുദ്ധിമു
ആ ആ അത്ര ബുദ്ധിമുട്ടില്ലേ ഒക്കെ അയിന്റെ ഉള്ളിൽ തന്നെ ആവുമ്പോ ഉള്ളിക്കാണ് കേറിപ്പോയാ ആ അങ്ങനെ ക ല്ല്യാണം പുതുക്കൊക്കെ കഴിഞ്ഞു വ ന്നി ഇങ്ങനെ
പുതുപ്പ്ന്ന് പറഞ്ഞു കഴിഞ്ഞാ
പുതുക്ക ഞങ്ങള് പറയലേ
ഓ ഈ അടുക്കളെ കാണാൻ
പെണ്ണിനെ പെണ്ണിനെ അങ്ങനെയല്ല പെണ്ണിനെ ആണിന്റെ വീട്ടി കൊണ്ടു പോവല്ലേ അതിനെ നിങ്ങൾ പുതുക്കം പോവാന്നാ പറയാ അപ്പൊ നമ്മള് പോവല്ലോ പെണ്ണിന്റെ കൂടെ നിങ്ങളെന്തല്ലല്ലോ അറിയ അടുക്കളാണ് പക്ഷെ ഞങ്ങള് ഞങ്ങള് അടുക്കള കാണാൻ പിന്നെ പിറ്റെ പിറ്റേന്നാണ് പോവല് വീട്ടുകാര് മാത്രം കൊറച്ചാൾക്കാരങ്ങനെ പോ അങ്ങനെ പോവും ഇപ്പ അങ്ങനെ ഇല്ലട്ടോ അങ്ങനെ പോവല്ല ഇതാ ആദ്യം പക്ഷ ഇപ്പൊക്കെ എല്ലാരും പുതു പുതുക്കുന്നറി ആ പുതുക്ക തന്നെ ഉമ്മി ഉപ്പി എല്ലാരും ഒക്കെ ഒപ്പം പോവും എല്ലാരും പുതിത് എല്ലാരും അങ്ങനെ
പെണ്ണിന്റെ കൂട്ടത്തി തന്നെ പോവോ
ആഹ പെണ്ണിനെ കൊണ്ട് പോകുമ്പോ അങ്ങനെ പോലേ ഇപ്പൊക്കെ കൊറേ മാറ്റം വന്ന്ക്ക്ണ് ഇപ്പൊ എ പിന്നെ കല്യാണം കഴിച്ചാ അന്ന് കൊണ്ടപോകൂല്ല പിന്നെ ഇവിടെ നിർത്തി പിന്നെ കൊണ്ടപോകും ഇതിപ്പോന്നന്നെ കൊണ്ടുപോയി
അതേ ല്ലേ ആ ഹാ ഓരോ ഓരോരുത്തടുത്ത് ഓരോ രീതിയല്ലേ അതെ അതെ അതെ ആ ഇവിടന്നൊക്കെ പറഞ്ഞ അടുക്കള കാണൽ അത് അന്ന് ങ്ങ് പോകും പെണ്ണ് പോകത്തില്ല ആ പെണ്ണിന്റെ കൂട്ടത്തി പോവതില്ല പിന്നെ പോകൂ പിന്നെ ഒരു സമയം പറ പെണ്ണ് കേറി ചെല്ലുന്നൊക്കെ സമയ ഉണ്ടല്ലോ ഇല്ലല്ല പെണ്ണ് ചെറുക്കന്റെ കൂടെ പെണ്ണ് ചെറുക്കന്റെ കൂടെ പോവും ഞങ്ങള് പിന്നെ അവര് സമയം പറ ട്രെയിന്റെ സമയത്തേക്ക് ചെല്ലണം. പെണ്ണ് ചെ കേറണ്ട സമയുണ്ടലോ വീട്ടില് അപ്പാതൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് സെറ്റായി കഴിഞ്ഞവർ സമയ ഒണ്ടല്ലോ അപ്പൊ അതിനൻസര് ഇവിടുന്നാൾക്കാര് പോവും. അങ്ങനെ സദ്യക്കെ കഴിച്ചി ട്ട് കല്യാണൊക്കെ കൂടിട്ട് ഒത്തിരീ നാളായി
അത് ശരിയ
ആഹ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായന്നെടോ വെക്കേഷൻ സമയത്തെ ആഹ് പ്പൊ ഒരു കല്യാണം ഒണ്ടായിരുന്നു ആഹ് അതെ ആ സമയത്ത് സത്യം പറഞ്ഞ ഈ സദ്യ ഓർത്താ പോയത് എന്ന ഒന്നും കിട്ട് ല്ലല്ലോ ഈ സദ്യേന്ന് പറയുന്നതേ
ആഹ് ഇപ്പൊ ഇങ്ങളെ ബി കല്യാണത്തിനും സദ്യാ ബിരിയാണി ഇപ്പണ്ടാവും ചെലോട്തൊക്കെ ലെ
ഇല്ല ഇവ്ടൊക്കെ പൊതുവെ കല്യാണത്തിനെല്ലാം ഈ സദ്യാ ഒണ്ടാവുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അടുക്കള കാണല് അങ്ങനെ ഒള്ളീനൊക്കെ ഉള്ളൂ ബിരിയാണി വെക്ക്ന്നത് ഒള്ളെ ഒന്ന് പിന്നെ തലേ ദിവസക്കെ പരിപാടിയൊണ്ടല്ലോ സംഭാവനാന്നും പറഞ് ട്ട് തലേ ദിവസ്സ ഇങ്ങനെ പരിപാടിയുണ്ട് പെ ണ്ണിന്റെ ഏ വീട്ടിൽ ആ കല്യാണം എന്നുണ്ടെങ്കില് ഇപ്പം ചെർക്കന്റേം പെണ്ണിനൊന്നു ഏഹ് എല്ലാ ടും വാങ്ങുന്നുണ്ട്
ആ അങ്ങനെ വാങ്ങും ലേ നമ്മള് പൈസ അങ്ങനെ കൊടുക്കല. ഈ സംഭാവന അറീണെന്തിനാ പൈസ കൊ ണേനാ
ആഹ് അതെ അതെ അതെ അവ്ടങ്ങനൊന്നുല്ലേ
അങ്ങള് സംഭാവന ഒന്നല്ല പർയാ ഞങ്ങളിങ്ങനെ പൈ ചെല കല്യാൺത്തിനൊക്കെ വാങ്ങും ഇങ്ങനെ പൈസ പരിപാടി ഇണ്ട് നൊക്കെ
ഒ ഓ ഒ ആൾക്കാരൊന്നും അങ്ങനനെ നേരത്തെ മുൻകൂട്ടി കല്യാണം വിളി ക്കാൻ വരുമ്പോഴേ പറയും ഞങ്ങൾ പൈസയൊന്നും വാങ്ങൂല കീശു പോലും കൊണ്ടുവരണ്ടാന്ന് പറയും ഉം അതെ ഹൊ പതിനാല് ജില്ലന്ന് പറഞ്ഞ കഴിഞ്ഞാൽ പതിനാല് ജില്ലയില് ഓരോ ഓരോ രീതികളല്ലേ
ആ് അതെ ഒ ഓരോന്ന ഓരോ രീതികളാണ് അതെ ഉം
ആ ഫുഡ് കയ്ച്ച് കയിഞ്ഞാണോ
ഫുഡ് കഴിച്ച് ഫുഡ് ഞങ്ങള് കൽ പിന്നെ വൈകുന്നേരായിുന്നല്ലോപ്പൊ ങ്ങാ പറല്ലേ പുതുക്കണ്ടേന്ന്ന്നു അത് അവിടന്നന്നെ കഴിച്ചിരുന്നു പ്പൊ എല്ലാരു ഒന്ന് പിന്നെവിടുന്ന് കഴിച്ചില്ല അവിടുന്ന് ഫുഡ് പിന്നെ രാവിലെ കല്യാണം ഇവിടത്തെ കല്യാണത്തിങ്ങലെ വാക്കി ഫുഡും അതും കൊറച്ചുണ്ടായിരുന്നു മക്കള് സ്കൂള് പോയിന് ചെറിയ ഓലെ കല്യാണത്തിന് കൂട്ടീന്ന് ക്കൂളുണ്ടായിന്നല്ലോ
ആ അതെ അതെ
ഓല് ആ പോല് കൂടാത്ത പോൽക്കുള്ള ഭക്ഷണംങ്ങ് തന്നീന്നു അപ്പൊ അതുണ്ടായിന് രാത്രി കഴിക്കാൻ ഓലെ പിന്നെ ഞങ്ങള് ഉച്ചന്റെശേഷം കൊണ്ടുവന്നു ജന്റ്ഷ് തേനേ നമുക്ക് പുതുക്കം പോവല്ർഞ്ഞ് അപ്പൊ അയിന് പോവാൻ വേണ്ടി മ ക്കളേം കൊണ്ട് പോണ് ണ്ടോൽ ഉം ഉം ആ സ്കൂള് ചെറിയ മക് മക്കളാർഞ്ഞിട്ട് കാര്യല്ല സ്കൂള് ലീവാക്കി ഒന്നും നിച്ചണ്ടാവുല
ആ അതെ
ഉം ചെറിയ മക്കളാ മറ്റേഒക്കെ വൽ ല്ല്യ കുട്ടി എല്ലാരും പറീം ചെറിയ കുട്ടിയല്ലേ ലീവാക്കിയാലപ്പൊ ഞാൻ പറയും വലിയ കുട്ടികളാവുമ്പോൽക്ക് വായിച്ചെടുത്ത് പഠിച്ച ചെറിയ മക്കളാാവുമ്പോ ക്ലാസ്ന്ന്ന്നെ കിട്ടണ റഞ്ഞു
ആ അത് അതും ശരിയാ
ആ ചെലോല് അമ്മള് വിഷയാ കൂല ഒന്നാം ക്ലാസ്സാന്നൊക്കെ പറഞ്ഞാണ്ട് പക്ഷെ ഒന്നാം ക്ലാസ്സി ന്നാണ് നെ നമ്മളെൽ -
ആ ഒന്നാം ക്ലാസ് അല്ല അവർക്കും അപ്പോ ഒരു ചിട്ടയാകവും നമ്മള് ചെറുതിലേ ഇങ്ങനെ ലീവ് ആക്കി കഴിഞ്ഞാൽ അവര് പറയും. ആ എന്നെ ലീവ് ആക്ക് ലീവ് ആക്ക്. ന്നുള്ള ഒരു മൈൻഡ് ആയി പോകും അവർക്ക്. ചെറുതിലേ ആ ചിട്ട നല്ലതാ അത്.
ഉം
ഉം പിന്നെ നാളെ ഇനിയിപ്പം ഇനിയിപ്പം ശനി ഞായറുമായി ട്ട് സ്കൂളിലൊന്നു പോവാത്ത കൊണ്ട് വലിയ തിരക്ക് ലിയ വലിയ തിരക്കൊന്നും പിഴണ്ട. ആ അതെ അതെ ഇന്നും ഇനിയിപ്പം നാളെ മറ്റന്നാളും. ന്ന് ചിലപ്പം വെയിലായിരിക്കുംഎന്ന് വെച്ച മക്കക്ക്. സ്കൂളോന്നും പോവണ്ടല്ലോ. സ്കൂളിൽ പോകുമ്പോഴല്ലേഉള്ളൂ ആഹ് അതെ അതെ സ്കൂളിൽ പോകുമ്പോഴല്ലേ ഉള്ളൂ ഈ മഴ വീന സ്കുളിക്ക് പോവാൻ ഇറങ്ങുന്ന സമയത്ത് മഴ. വരുന്ന സമയത്ത് മഴ ഈ ഇടയ്ക്കത്തെ സമയത്ത് മഴ പെയ്യോ അതും ഇല്ല വണ്ടിൽ ഇങ്ങോട്ട് വന്ന് ഇറങ്ങു ഇറങ്ങത് പെരുമഴയത്തായിരിക്കും വ ന്ന് കയറി കഴിഞ്ഞാൽ മഴ പോയി ഉം അതാണ് മഴയുടെ കുഴപ്പം മഴ ആയിക്കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ഈ അസുഖങ്ങള് ങ്ങളൊക്കെയങ്ങ് എല്ലാവർക്കും വെള്ളത്തി ജരോട്ടിയായാലും എലിപ്പനിആയാലും കൊതുകും കൊതുകും. അതെ അതെ ഉം ചൂടായ പിന്നെ ചൂടായാൽ അസുഖം ഇല്ലെന്നല്ല ഈ ചൂടുകൂരു സൂര്യാഘാതം ഒക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു ചൂട് കൊണ്ടാലുള്ള ഒരു അസുഖങ്ങളേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതുകിന്റെ കടികൊണ്ടാ തന്നെ അസുഖങ്ങളാ. വെിളിയിലോട്ട് ഏറെങ്ങ്യൽ വെള്ളത്തി ചവിട്ടിയാ. സ്ലോലീ എലിപ്പനി ആയാലും എന്തൊ എന്തൊക്കെ അസുഖങ്ങളാ കോളറ. മഴആയി കഴിഞ്ഞാ പിന്നെ അതാ പേടി അസുഖങ്ങളുടെ ഒരു കാലം
ഏ ആണ്ടല്ലോ.
ആ ഷിഗല്ല ഷിഗല്ല അതിപ്പം തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചെന്നും പറഞ്ഞു ന്യൂസില് ആ ന്യൂസിലൊക്കെ കണ്ടു അത് കണ്ടപ്പം മറ്റേ നമ്മടെ കൊറോണയാ ഓർമ ർമ അതുപോലെയാങ്ങാണ് ആയി
ആ അവിടെന്തോ അവധിയൊക്കെ കൊട് ത്ത്ന്ന് തോന്നണല്ലേ ചേല്ണ്ടായിട്ട് സ്കൂളിന് എന്തൊക്കൊക്കെ അവധിയൊക്കെ കൊട്
അതേ സ്കൂൾല് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കു കുട്ടികൾക്കെങ്ങാണ്ടുണ്ട് പി മൊത്തത്തിൽ ആറു പേർക്കാ സ്ഥികരിച്ചത് അതില് രണ്ട് പേര് സ്കൂളിൽ പഠിക്കുന്നവരാ ആ നമുക്ക് കൊറോണയാ ഓർമ്മ വരുന്നത് ആ ഇ യ്യോ എന്തുവാ എന്തു പാടു പെ
ഒ അന്ന് പെട്ടൊരു പാടേ അള്ളോ വിചാര്ച്ചൂടാ ന്റെ മൂന്നാമത്തെ മോന് നൈസറിയായിര്ന്നു അഹ് നൈസറില്ലാന്ന് സ്കൂളും ഇല്ല്യ അഹ് ഒരു കൊല്ല അന്ന് ആ നഴ്സറി ഓൺലൈൻ ആയപ്പം ആ ഫ റ്റ്ലന്നെപ്പമ്മളാ പിറ്റെത്തെ കൊല്ലം ണ്ടാവല്ലൊന്നെല്ക്ക് ഞമ്മളാ
ആ അതെ അതെ ഇതിപ്പം ഇങ്ങനെ ശിഖെല്ലാന്ന് കേട്ടപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് അതാ ഓർമ്മ വരുന്നത്
ഉം അന്നത്തെരവസ്ഥ എല്ലം എല്ലതും മക്കളെ പഠനും എല്ലാ
എല്ലാം കൊണ്ടും ആ ആ സമയം തൊട്ടല്ലേ ഇനി ഓൺലൈൻ പഠി ത്തവായി ഫോൺ യൂസേജും കൂടി ഓൺലൈനായിട്ടല്ലായിരുന്നോ ക്ലാസും ഒക്കെ ആയി ഉം
ഓൺലൈൻ ക്ലാസായി
പിന്നീടാന്ന് തോന്ന്ന്നു സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ആ അതെ ജോലിയായാലും എല്ലാം ക്ലാസിന് പോകുന്നതും എല്ലാം ഓൺലൈനായി
ഒക്കോൺലൈന് അയ്ന് ശേഷാണ് ഈ മോണ്ടിസോറ്യാെക്കെ ഓൺലൈനായ്ട്ടൊക്കെ വന്നത്
ആ അതെ അതെ അതെ അതെ വന്നേന് ശേഷമാണ് അല്ലാതെ
ആ കൂടുതൽ ആൾക്കാര് ജോലിക്ക് കേറി ആ ട്യൂഷന് ഓൺലൈനായിട്ട് ആ കൊറോണണ്ട് വന്നേനേഷാണ് ഇങ്ങനെക്കെ ഐഡിയ ഇണ്ട്ന്ന്
ആ ഒരുപാട് അതെ അതെ അതെ പിന്നെ കേക്ക് കേക്ക് ഒണ്ടാക്കുന്നെ അതൊരു ബിസിനസാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഈ കൊറോണ സമയത്താ അങ്ങനെക്കെ കൊറേ ബിസിനസ്സ് സംരംഭങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നിയ
അങ്ങനെയൊക്കെ നേട്ടണ്ടായിട്ട് ഊം ആ അസുഖം മ ക്കളെ പഠനേന്നു നമുക്കൊന്നും ഇപ്പോ അസുഖങ്ങളൊന്നുല്ല ക്ഷെ നമ്മൾക്ക്ങ്ങനെ അവ്ത്ത് നിക്കണം മക്കളെ പഠനാണ് നയ്സറി ഒക്കെ ആയപ്പം പിറ്റത്തെ കൊല്ലം ഇണ്ടാവല്ലോന്ന് പി ഫസ്റ്റില് ഓൺലൈൻ ക്ലാസ് അത്ര തന്നെയാ
ആ അതെ അതെ
എല്ലാ കൊല്ലു സ്കൂള് തൊറന്നില്ല എന്റമ്മോ നമ്മക്ക് നമ്മള് മക്കള് പഠനാ നല്ല വെലയും
വലുത് പിന്നല്ലേ നമ്മൾ അതിനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്ന തന്നെ അതെ ഉം എടാ ഞാൻ വിളി കേട്ടോ ഞാനേ ചോറ് കഴിച്ചിട്ട് വിളിക്കാട്ടോടാ ഉം ശെരി ഉം ശെരി ടാ ആ
ആ